ആ എന്തായി സുഖാണോ?
ആ സുഖാണ്. എന്താ വർത്താനം?
നല്ല വർത്താനാ. നല്ല തണുപ്പല്ലേ അവിടെ മഴയുണ്ടല്ലേ?
ആ നമ്മളല്ല നല്ല മഴയെടോ.
ആ ഇവിടെയും അതുതന്നെയാ നല്ല മഴയാ. മഴ വന്നാലും പകല് ചൂടാ. രാവിലെ ചൂടാണ്.
അത് ശരി
തണുപ്പാ നല്ല
എല്ലടി ജി ഇപ്പൊ പണ്ടത്തെ പോലെ കൃഷിയൊക്കെ ഉണ്ടാ ക്കല ണ്ടാ
ആ കൃഷിയൊക്കെ ഇണ്ടാക്കും നല്ല രീതിൽ കൃഷി എനിക്കിഷ്ടാ കുഴി ഉണ്ടാക്കും കൃഷി ഉണ്ടാക്കും എല്ലാ കാല വന്നണ്ട
എല്ലാ വെ വെണ്ടക്കും പയറൊക്കെ ഉണ്ടപ്പോളും
ആ വെണ്ടക്ക പേരക്ക പിന്നെ അതൊക്കെ ഉണ്ടാക്കും എല്ലാ കൃഷി ഉണ്ടാക്കും വെള്ളരി ചരങ്ങ മത്തങ്ങ ആ വെൽ ക്കും
ഏ
അതിൽ നല്ല ജൈവ അള മിടും പിന്നെ ഞങ്ങ പശുവിനെ ആടിനെല്ലാം വളർത്തുന്നുണ്ട്
വളർത്തൂല്ലേ ആ നാൽക്കാലികളൊക്കെ ഉണ്ടായാല് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എവിടക്ക് പോവാനൊന്നും പറ്റൂല
അതെന്റെ ഇണ്ടാ നോക്കാനുള്ള ആളുണ്ടാവും അങ്ങനെ നമ്മൾ പോവാറെല്ലാം ഇണ്ട് അങ്ങനെ ആളാക്കും ആ ആ സമയത്ത് ആളെ വിളിക്കും മറ്റു സമയത്തെല്ലാം ഞങ്ങൾ നോക്കും ആ സമയത്ത് അവരെ നിപ്പിക്കും വീട് പൂട്ടും ഉ വീട് പൂട്ടും നല്ല വിശ്വാസള്ള ആളാ നല്ല ഉപ്പാന സഹായിക്കണം ഉപ്പാടെ ചങ്ങാതി തന്നെയായിരുന്നു നല്ലാ ഇത് രീ രീതിയിൽ അങ്ങ കൃഷി ഉണ്ടാക്കും എന്താ കൃഷി നല്ല ആഹ് എനിക്ക് എലക്കറികള് അതൊക്കെ ഇഷ്ടാ ഞാന് മുന്ന്
എനിക്കും അതടോ എന്താണ് ഉപ്പേരിക്കെ എനിക്ക് ചോർ മുമ്പ് ഉപ്പേരി വേണം
ആ ആ ആ
എനിക്ക് പച്ചക്കറിയാണ് ഏറ്റവും ഇഷ്ടം ഉപ്പേരി വെണ്ടക്കെ ഉപ്പേരി ഇഷ്ടാണ് വയ തനങ്ങ ചീരേന്റെല പയർ പ പയർന്റെ ല
ആ പിന്നെ കൊഴക്കാതെ എല്ലാം വെക്കും കൊയക്കാം വെക്കും അതിന്റെ ഇലല്ലം വെക്കുവിടെ ആ
ശരീരത്തിന് നല്ലതാട്ടാ
ഇല്ലല്ല കെമിക്കൽ ഇടാത്ത ഭക്ഷണ അല്ല പിന്നെ അത് നമ്മ വിറകടുപ്പിൽ ഇണ്ടാക്കണം അതാ ടേസ്റ്റ് കൂടുതല്
ആഹ
വിറകടുപ്പിലാ നല്ല ഇത് നല്ല രുചിയിണ്ടാകും
ആഹ ഉണ്ടോ
ആ വെർകടുപ്പിൽ ഇണ്ടാക്കിയാൽ ഞാന് ഇപ്പളും ഉണ്ടാക്കും ഇപ്പൊ ഞാന് പിന്നെ ഏത് കൊമ്പ് അങ്ങനൊക്കെ ഇണ്ടാക്കി പടവലങ്ങ കൊയ്ക്ക അതൊക്കെ ഇപ്പൊ ഇണ്ടാക്കിട്ട് കഴിക്കുന്നുണ്ട് എലക്കറിയണെങ്കിൽ മുരിങ്ങ ക്കാ അത്ണ്ടല്ലോ മരായിട്ട് അത് എന്നുണ്ടാവല്ലോ അത് പോവില്ലല്ലോ പിന്നെ അട അത്ര തോട്ടണ്ട് അയിൽ അടക്കണ്ട് തേങ്ങണ്ട് ആ പിന്നേ വാഴ പഴണ്ട് അത് പയപ്പിച്ച് തുന്നും കടയിലും കൊണ്ടോയി കൊടുക്കും അങ്ങനെ ഇപ്പോ നമ്മാ ണ്ടാക്കിയാല് ഒരിക്കിൽ പിന്നെ നമ്മ ഇവിടേ കടയില് തൊണ്ണൂറ് രൂപ അങ്ങനൊക്കെ കിട്ടും കൊണ്ടോയി വിറ്റാല് വീട് വീട് വിര്ക്കാനും പോവും എല്ലാരും നല്ലതാ നല്ല അതൊക്കെ നല്ല ടേസ്റ്റ് ആ കറി വെച്ചാലും കഴിക്കാനും പറ്റും രാത്രി നമ്മൾ സലാഡ ആക്കി കഴിക്കും അങ്ങനൊക്കെ ചെയ്യും ബോറിനി എ ന്നും പച്ചക്കറി ഇണ്ടാവും ഇലക്കറി അല്ലെങ്കില് പേര കൊമ്പ് വെ പടവലങ്ങ അങ്ങനെ എന്തെങ്കി
പണ്ടത്തെ പോലെ പ്പാക്കൊന്നും വെയ്ക്കൂലല്ലേയ്ക്ക
ആഹ ഇല്ല അതി ഇപ്പോ കഷ് ണ് ഉപ്പ നല്ല നോക്കായിരുന്നു
ആഹ
ഇനിയിപ്പ ചക്കന്റെ സീസണല്ലേ നല്ല മധുരള്ള ചക്കയാ നേര വൽച്ചു മുറിച്ചു ഉച്ചക്കെ കഴിച്ച നല്ല ടേസ്റ്റാ ആഹ ആഹ ഉപ്പി റുണ്ട് കറി വെക്കാറുണ്ട് കറി നല്ല വറുത്ത കറി വെച്ചാല് നല്ല ടേസ്റ്റ ആ
ആഹ
ആ നല്ല ട്ടേസ്റ്റാണ് അത് ചെക്കന്റെ ചാറ ആക്കണം കോ കോഴിക്കറി പോലെണ്ടോ
ണ്ട് ഇതാക്കൂലേ പുയ്ങ്ങൂലേ
ആ അതും നല്ല ടേസ്റ്റാ പിന്നെ അയില് അപ്പണ്ടാക്കല്ലോ ചക്കന്റെ നമ്മ പൊരിച്ചത് ആടണ്ടാക്ക പൊരിച്ചിട്ടുണ്ടാക്കും അങ്ങനൊക്കെ നല്ലടേസ്റ്റാ നമ്മള ഇട ഹ വളക്കച്ചക്ക ഉണ്ടാവും മറ്റേ പഴഞ്ചക്കല്ലേ അതുണ്ടാവും നല്ല ടേസ്റ്റാ
വളരസ്ഥ
അപ്പൊ മഴയായിട്ടും നല്ല മധുരണ്ട്
ആഹ പിന്നെ ഇനി ഒരീസം നമ്മളെ നാട്ട്കൊക്കൊന്ന് വെരീം
ആഹ് നാട്ടിലേക്ക് വെരാ നിങ്ങള് ഇനത്തെ വരാം
ആഹ
ആ അങ്ങൊക്ക കഴചത്തണോ
അവിടുന്ന് എത്ര ട്രെയിൻ എത്ര എത്ര ട്രെയിൻ കേറണം
നമ്മുക്ക് ഇവിടെ ഒരു ട്രെയിനില് മലപ്പുറം രണ്ട രണ്ടില് വരാൻ പറ്റും അത്രയേള്ളു
ഏ
ഉം പില്ല മലപ്പുറം വരണം നല്ല ആഗ്രഹണ്ട് മലപ്പുറം തന്നല്ലേ
ആ മലപ്പുറം ജില്ലയിലന്നെ
ആ മലപ്പുറം നല്ല ആൾക്കാരല്ലേ നല്ല സ്വഭാവാ ഏതെങ്കിലും ഒരു പത്ത് പേരുണ്ടാവും പൊട്ടു എല്ലാവരും നല്ലതാവിടെ ഇക്ക് നല്ലാഗ്രഹ അങ്ങോട്ട് കല്യാണം കഴിക്കണോന്ന് ആഗ്രഹം
ഇനി അങ്ങനെ ആഗ്രഹണ്ടോ
ആഹ അതെ നല്ല ആഗ്രഹുണ്ട്
എത്ര വയസ്സ വരെ പോവും
ഉ
ആണുങ്ങക്ക് എല്ലാ എത്ര വയ വരെ ആഗ്രഹണ്ട് വിളിച്ച എല്ലാ രണ്ടാമത്തെ ഒരാണിനെ കിട്ടാന്
എത്ര വയസ്സന്നാ നാല്പ്പതിനുള്ളില് മതി വ കൂടുതല്‌ വേണ്ട
നാൽപ്പതിന് ഉള്ളില് ലെ
ആ ഉള്ളില് ആ
ഇണ്ടെങ്കിൽപറയണ്ടിട്ടാ
ആഹ പറഞ്ഞോ എനിക്കിഷ്ടാതാണ്ട് അതെല്ലാ അി പിന്നല്ല അവ്ട്ത്തെ ഭാഷകളാണെങ്കിൽ സംസാരാ ണെങ്കിൽ നല്ല ഇഷ്ടാണ്
റെസ്റ്റാന്
ആ ഇഷ്ടാണ് അവിടെ നല്ല വേഷം മാറാം അവിടെ പോലല്ല അല്ല ആഹ് ഉസ്താതെന്താ കൊഴപ്പം കൊയപ്പൊന്നുല്ലല്ലോ എന്തായാലും പ്രശ്നല്ല ഒരു കുട്ടിണ്ടായാലും പ്രശ്നല്ല
ഏ
ഓന് ആ മുമ്പ് കല്യാണം കഴിച്ചതല്ലേ ആദ്യം കഴിക്ക നല്ലല്ലോ ഇപ്പോ ആദ്യ തന്നെ കി ട്ടൂന്നെന്താ അത് നമുക്ക് വിധിച്ച പോലെല്ലേ കിട്ടൂ.
ആ
നേഹം വേണം. അത് മാത്രാ ൻകാഗ്രഹം. നേഹം കിട്ടണം. അത്ര മാത്രേ ആഗ്രഹുള്ള വേറൊന്നും വേണ്ടക് ഇത് പണി എന്ത് വേണങ്കിലും യാ ചെയ്യും ജോലി. അയിനൊരു പ്രശ്നവു ഇല്ല.
ആഹ്
ഫുഡ്ണ്ടാക്കും. എല്ലാ ഫുഡുണ്ടാക്കും.
ആഹ്
പിന്നെ ന്ന് പർഞാലും ഇഷ്ടമാണ് നമ്മക്ക് ഭർത്താവിന്റെ ഉമ്മ പേ അങ്ങനൊരു ദേഷ്യന്നു ഇല്ല നാത്തൂന്ണ്ട് അങ്ങനൊന്ന് ദേഷ്യന്നുല്ല സ്നേഹത്തില് നല്ല ഫ്രണ്ട്സ് ച്നെ പോലെ പോണം ചങ്ങാതിമാരെ പോലെ കൾച്ച് ചിരിച്ച് ഞാ ഞമക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റുവോ അങ്ങനെ സന്തോഷ്ത്തില് പോണം.
ഉം കാണാം
എടക്ക് ഒരു വഴക്കല്ലെണ്ടാവു അപ്പൊ തന്നെ അത് മാറണം. അങ്ങനെയായെൻ്റെ ആഗ്രഹം. ഉം ദേഷപ്പെടാതെ വീടില്ല. പറയാത്ത വഴക്കില്ലാതെ വീടൂല്ല. പക്ഷെ ണ്ടാവും എന്ത് കഷ്ടപ്പാടും ടെൻഷനും അങ്ങനോക്കെ ഇണ്ടാവും അതെല്ലാം നമ്മ മെയിന്റൻ ചെയ്ത് നല്ലഈ രീതിയിൽ പോയാല് നമക്ക് പ്രശ്നം ഇല്ലാലോ
ആ ഇല്ല്യ
നല്ല സന്തോഷത്തില് പോവാ അത്രേ ഒള്ളു അങ്ങനെ ആഗ്രഹം ഞമ്മള് മനസ്സിലാക്കണം നമ്മ അവര് എത്ര നോക്കുന്നു അതിന്റെ- പകുതി മടങ്ങും നമ്മളെ മനസ്സിലാക്കണം പുള്ളാരാല്ല മ പക്ഷെ എങ്ങനും മനസ്സിലാക്കിയിട്ട് നമ്മളോട് സംസാരിക്കുന്നതാണെങ്കിലും പക്ഷെ ആരെങ്കും പറയുന്നത് കേട്ടിട്ടല്ല നമ്മളെ ദ്രോഹിക്കേണ്ടത് അവരുടെ കണ്ടിൽ കണ്ട ഉെങ്കിലേ അവർക്ക് അടിക്കാനുള്ള അധികാരം നമ്മളെ തെറ്റുണ്ടാ അവർ കണ്ടോ എങ്കി തല്ലിയാലും പ്രശ്ന- ഇല്ല ഒല്ലടി കൊള്ളാം അത് പ്രശ്നയില്ല
അതല്ലേ
വെറുതെ ഇല്ലാത്ത കാര്യത്തിന് അടികൊള്ളുമ്പാ ദേഷ്യം വരില്ല വെഷമം വരില്ല ആ ദേഷ്യം വന്നാലും അ സഹി - ച്ചന്നും വേണ്ടാ എന്റെ ഉമ്മ എത്ര കഷ്ടപ്പെട്ടല്ലോ അവര് ഒരു വേദനിപ്പിക്കേണ്ട ഇത് സഹിച്ചു ഒരു വർഷം എന്നെ കളഞ്ഞു പിന്നെ നാല് വർഷം വീണ്ടും പോയി കളഞ്ഞു
ഒരു വർഷം കഴിഞ്ഞിട്ടാണ് മറ്റേ പെണ്ണ് ഉള്ളത് അറിഞ്ഞത്
അല്ലല്ല അല്ല വിവാഹത്തിന് മുമ്പ് അവർ പറഞ്ഞിരുന്നു കല്യാണം കഴിഞ്ഞിന്ന് പറഞ്ഞിരുന്നു പക്ഷെ സുല്യത്തന്നാണ് നാ പറഞ്ഞ സുല്യത്തന്ന് കാസർഗോഡ് ആലമ്പാടിന്ന് പറഞ്ഞ- പറഞ്ഞില്ല അന്ന് ഞങ്ങൾ അന്വേഷിക്കായിരുന്നു
അപ്പൊ എന്താക്ക കല്യാണം കഴിച്ചിട്ടും പിന്നെ നിങ്ങള് കെട്ടിച്ചെടുത്ത്
അപ്പൊ ഞാൻ നല്ല തടിയായിരുന്നു ഇത്ര വന്നാലും കൊറേ എനക്ക് ഇങ്ങനെ നോക്കാൻ വന്നിരുന്നു ഭർത്താക്കന്മാർ ഇപ്പം മെഞ്ഞിറ്റാ മുന്നേ നല്ല തടിയായിരുന്നു നല്ല വെയിറ്റ്ന്നറിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് കിലായിയിരുന്നു ആ ഞാന് പിന്നെ നിങ്ങക്ക് ഫോട്ടോ ഇടാം
ആ
നല്ല തടിയായിരുന്നു ഇപ്പൊ മെലിഞ്ഞിരുന്നു ഇപ്പൊ ഇല്ല ഒരു കിലോ ഇപ്പൊ നാൻ പച്ചക്കറിയെല്ലാം കൂട്ടി നല്ല കൊറഞ്ഞിരുന്നു മുന്നേ എറച്ചിയെല്ല കഴിച്ചത് ഇപ്പൊ എമ്പത് കിലോ
എമ്പത് കിലോണ്ട്ല്ലേ
ഇനി തൂങ്ങിട്ടില്ല നോക്കണം വെയ്റ്റൊന്ന് നോക്കിയില്ലേ ഇപ്പൊ പോയി കൊറേ ഒരു ഒന്നര മാസത്തില് മുമ്പ് നോക്കി അപ്പ എമ്പത് തൊണ്ണൂറ ഉണ്ടായിരുന്നു പത്ത് കില അങ്ങനെ കൊറച്ചു
കൊർച്ച്ലേ
ഉം ഇനിം കൊർ ആ ഡോക്ടർ പറഞ്ഞത് ഇപ്പൊ ബ്ലീഡിംഗല്ലായിട്ട് ഹോസ്പിറ്റലായിരുന്നല്ലോ അപ്പൊ ഡോക്ടർ പറഞ്ഞു വെയ് റ്റ് കൊർക്കണം ഇനി ഇരുപത് കിലോ കൊർക്കണോന്ന് പറഞാ അങ്ങനെ ആക്കീട്ട് എങ്ങനെങ്ങും കൊറക്കണം ഒരു ഇരുപത് കുറച്ചാലേ അറുപ ല്ല ഇണ്ടാവും
ആഹ്
ല്ലാന്നാ പറഞ്ഞ
മ്
ന്താ പറയൂ ഉം പിന്നെ എന്താ നിങ്ങള് ഉമ്മാടെ വീട്ടില് അനിയനും ആരൊക്കെയിള്ള
ഏ
പ്പ പിന്നെ ആരൊക്കെയള്ള ഉം
എൻ്റെ വീട്ടില് ഉപ്പല്ല ഉമ്മ മൂന്നാങ്ങളാര് മൂന്നാത്തൂമാര്
അല്ല ത്തിലാണോ നല്ല സന്തോഷത്തിലാണോ ഉം അ് ചങ്ങാതിമാരെ പോലെ
ആ അല്ല മോശാണ്.
വ്ളാ
ആ ഭർത്താവ് ല്ല ട്ടാ
നാത്തൂമാര് ദേഷ്യത്തിലാണോ?
ആ ഇൻ്റെ വീട്ട്ത്തെ
അ നിങ്ങളെ വീട്ടിത്താ ആ ആ ആ ഭർ ത്താവിന്റെ നാത്തുൻ പെങ്ങൾ
ആ അത് അമ്മക്കറിലല് ല്ലോ ഉള്ളോണ്ട് എന്താ പാട്ന്നറീല്ല പൊറം കൊണ്ട് ചിര്ച്ച് ങ്ങാണ്ടും ഉള്ളോണ്ട് അമ് അമ്മളെ പറ്റിങ്ങനെ പിത്തനെക്കെ പറി ണെ ഒരാളാണ്.
അല്ല അത് നമ്മക്ക് കേൾക്കാതെ പറിണത് പർഞ്ഞോട്ടെ അതിനുള്ളത് മുകള്ള്ള വരും കൊടുക്കും അത് പ്രശ്നവില്ല നമ്മളോട് ഇല്ലാത്തത് ഉം ഉം ഉം
ക്കലു ഉണ്ട് ഞമ്മള് മെയിൻറ്റ് ചെയ്യാതെ
ആഹ് നമ്മള് മുമ്പ് ല് വന്ന് പറഞ്ഞാലയ്ന്ള്ള ഉത്തരം കൊട്ക്കാ പിന്നെ നാം വേറെവരോട് പറയുന്ന
പിന്നെ ന്റെ മ മാപ്പൾനോട് പറയില്ല മാപ്പൾനെ പേടിയാണ്
ആഹ് അതെ അതെ അതെ മാപ്പൾക്ക് സ്നേഹം ണ്ടല്ലോ അതിലും വെല്യ സ്നേഹം വേണ്ട ണ്ടല്ലോ എനിക്കങ്ങനല്ലായിരുന്നു ആ എന്നെ ഉമ്മും സ്നേഹിക്കില്ല പെങ്ങളും ഇല്ല അവനുംല്ല പിന്നെ നാനാരെ കൂടെ എനിക്ക് ആരുല്ലായിര്ന്നു ഒറ്റക്കൊരു കിളീനെ കിളിയങ്ങ നെയാണ് കൂട്ടില് വളര്ണെ അതുപോലാര്ന്നു രാവിലെ അവരെ ഉമ്മാവും പണിക്ക് പോവും പ്രസവിച്ച പണിക്ക് പോവും